ആ
ആ ആ ആ അസ്ലാലേക്കും. നല്ല വിശേഷം. എന്തൊക്കെണ്ട് അട്ത്തെ വിശേഷങ്ങളൊക്കെ?
ഇവിടെന്താ സുഖാണ്. നല്ല കൊഴപ്പൊന്നൂല്ല. എങ്ങനെ ചായ കുടിച്ചിട്ട് ല്ല ഇല്ല ചായ കുടിച്ചിട്ടില്ല കുട്ട്യാള് സ്കൂൾ വിട്ട് വന്നിട്ടങ്ങനെ ചായകുടിച്ചോ ബട്ട്‌ ഞാനങ്ങനെ ചായകുടിക്കൂല ഇന്ന് നല്ല മഴെക്കപ്പൊ പരമാവധി ചായ വാണം എന്ന്ന്നുല്ല ന്തേലും കടികൾ ആണോ എവിടേലൊക്കെ പോയി വന്ന് ക്ഷീണി ണണ്ടെങ്കി അങ്ങനെക്കൊള്ളു ചായ ചായനോട് വൽ ഒരു സെപ്ഷ്യലുല്ല കുട്ട്യാൾക്ക് നൂഡിൽസ് കൊട്ന്ന്ക്കാണ്ട് ഓൽക്ക് ണ്ടാക്കി
ഏ ഓൽക്ക് നൂഡിൽസ് സ്ട്ട്യാ മതിയാവും ഇവിടെ എന്റെ മോൾക്കൊക്കെ നൂഡിൽസ് ആയാമതി
ഇവിടെക്കെ അങ്ങനെ തന്നേണ് നൂഡിൽസ് വല്യൊരു പാക്കറ്റ് ണ്ടാക്കി കൊടുത്താലും ഫുള്ളിർന്ന് തിന്നേരും അല്ലാതെ സ്കൂൾ വിട്ട് വന്നിട്ട് ആക്കായതൊണ്ട എന്നാ വന്നിട്ട് വേശക്ക്ണീന് വല്ല ചോറെന്തേലും തിന്നാൻ പറ അതൊന്നുല്ല
ഏ
ന്നട്ടെന്താ അവടിന്ന് മയണ്ടോ?
മയ രാവിലെ ണ്ടായിനി ഇപ്പൊ ചെർതായിട്ട് പാറ്റലിണ്ടായിനി പോയി
ഇബടിം ഇന്നലെ രാത്രി മുതൽ ഒരു പത്തര രാവിലെ പത്ത് മണി വരെ മഴണ്ടായിർന്നു പിന്നെ പെയ്തിട്ടില്ല ന്നാ വെയിലുല്ല മഴില്ല എത്തൊരു കാലാവസ്ഥ
സുബൈക്ക് തൊടങ്ങിയത് സുബൈക്ക് തൊടങ്ങി ഒരെട്ടണി വരേക്കെ ണ്ടായിനി മഴ ആ ഇടി ചെർതായിട്ട് ണ്ടായി
ഇവിടെ നല്ല ഇടി ണ്ടായിർന്നു രാത്രി ഒരു ഒന്നൊർങ്ങീട്ടൊക്കെ പെയ്യലൊട്ങ്ങീക്കുണു
ഏ ബടെ സുബൈക്കേനി ആ ആ പിന്നെ പിന്നെ ഇന്ന് രാവിലെ കൊർ ച്ച് മഴണ്ടായ്നീനു അത് കഴ്ഞ്ഞാരെ നല്ല വെയ്ലെയ്നു
അവിടെ വെയില് പറഞ്ഞാ ഉദിച്ച വെയ്ലൊന്നുല്ലാ
ആ ഉദിച്ച വെയില്ണ്ട്‌ അ ആ ഏ പിന്നെപ്പന്നാരെ കൊറച്ച് ആ ചെറുതായി പെയ്തു പോയി അവിടെ
ഇവടെ പെയ്തിട്ടില്ല ഇവിടെ അതേ മായ്രിന്നെല്ലത് മഴയില്ല ആ പത്ത് മണിക്ക് പോയതാണ് പിന്നെ അയാടെ അഡ്രസ്സൊന്നുല്ല മഴൻ്റെ ഇന്നാ വെയിലല്ലാത്തൊര്
അഹ് അഹ് എ അവിടെ എങ്ങനാ വെള്ളത്തൊക്കൊ അങ്ങനത്തെ തൊക്കെ ഉണ്ടോ
ഒന്നൂണ്ട വെള്ളം കേറൊ ചെയ്യില്ല ഇവിടൊക്കെ കൊറ്ച് അപ്പറ്ത്തൊരു ഉം അങ്ങനൊന്നല്ല കുൻ ചെരിവല്ല നെരപ്പായ സ്ഥലാണ് പിന്നെ എന്തണ് താഴ്ത്തൊര് ത്തണ് കൈത്തോട്ണ്ട് വെള്ളം വല്ലാതെ കേറീലല്ലോ കൊറെ താഴ്ത്താണ് ഇവട്ക്ക് അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല തോടേളില്ല വല്ല്യ പൊഴ പൊഴകളോ നീ
ഏഹ്ഞങ്ങൾത് ഞങ്ങളിവടെ പൊഴന്റെ വക്കത്താ അധികം മഴയ്താൽ വെള്ളം കേ-
വെള്ളം കേറുംലേ അപ്പ അത്രേ അടുത്തന്നേണ്
കൊറ്ച്ച് എടുത്താണ് ക്ഷെ ഇവിടെ ഞങ്ങടെ മുമ്പില് തോ ചെറിയ തോട്ണ്ട് അപ്പോ വെള്ള പ്പൊഴേല് വെള്ളം ഏറുമ്പോ തോട്ട് കൂ- ലുടെ വെള്ളം വരും അങ്ങനെ വേഗം വെള്ളം കേറും
ഓ അപ്പ അങ്ങിനെ എന്താണ് ഫ രണ്ടായിരത്തി പതിനെട്ടില്ണ്ടായ പ്രളയത്തിലൊക്കെ കറിയിച്ച്ണ്ടാവലോ
ഏഹ്
രണ്ടായിരത്തി പതിനെട്ട്ല്ണ്ടായ പ്രളയ-
അഹ് ആഹ് അന്ന് നല്ലോം കേറീനി അന്ന് വീട് ഫുള്ള ആ കൊറേ സാധനങ്ങളൊക്കെ ഒക്കെ പോയി ഡ്രസ്സു അങ്ങനത്തെതൊക്കെ പോയി
പിന്നെ നമ്മളിതൊക്കെ ശരിയാ ക്കണ്ടെ
അഹ് ആഹ് പിന്നെ ദേ ആ റെഡിയായി വരണൊള്ളു ഉം ങ്ങൾ രണ്ട് പ്രാവിശ്യം കേറി വെള്ളം
ഉം അഹ് അത് എന്താ ഈ വീട് ഫുള്ളായിട്ട് പോയി മുൾ ഇന്റൗടെ ന്റെ ഇന്റെ സ്വന്ധം വീട്ടില് മണ്ണി ട്ച്ചില്ലാണ് അവ്ടെ മ മലയോര ലേണ് അപ്പ ഞങ്ങളേ അടക്കളഭാഗം മൊത്തത്ത്പോയി അടക്കളഭാഗണ്ട് അയ്ച്ചങ്ങന്നിങ്ങനെ ഈ ദുരിതാശ്വാസാ ധിനൊക്കെ പൈസ കിട്ടി ആഹ് അതെ
നമുക്ക് പേടിയാണ് ലേ മഴ പെ സത്യം പർഞാല് മഴ പെയ്യുമ്പോ ഉള്ള്കൊണ്ട് പ്രാർത്ഥിക്കും ഞങ്ങളൊക്കെ റബ്ബേ നേരം വെളുക്കുമ്പത്തിന് ഒന്നുമ ര്ക്കും സംഭവിക്കല്ലെന്ന്
ആഹ് ഞങ്ങളൊക്കെ നല്ല അതിക്ക് മഴെയ്യ്ന് രണ്ടീസൊക്കെ അടുപ്പിച് പെയ്യാണെങ്കി മയൊക്കെ പെയ്യിണെ ഞങ്ങള് വേം അവ്ട്ന്ന് മാറി താമസിക്കല
ആര്ക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെറയാ
ആഹ് ആഹ് മഴപെയ്യ്ണെ പേടി ഇങ്ങനെ അട്പ്പിച്ച് ടപ്പിച്ച് ഇങ്ങനെ മഴ കയ്യിണ് ഉം
ഞങ്ങളെപ്പ ഞാനിവടെ ഇവടെന്റെ താത്താരൊ ക്കെ പറിം ഞങ്ങളെപ്പു സ്വയം പറയും ന്ന ഞങ്ങക്കത് പ്രേശ്നൊന്നുല്ല ഇന്നാലും അങ്ങൾ പറിം ആര്ക്കൊന്നും സംഭവിക്കല്ലേ മയ ക്കൊരു ഷകനം തര്നേന്ന് മ്മക്ക്
ആഹ് മയ അതികം പെയ്യുമ്പൊര് ഇങ്ങനെ ഉം ഔടെങ്കിലൊന്ന് വെ
രണ്ട്സ് രണ്ട് സ്ഥലോം സെയ്ഫല്ലാലെ
ആ രണ്ടുംസേഫല്ല അവ്ടേണ് ഇന്റെ സ്വന്തം വീട്ടിലാണ് അധികം നവ്ടെ മണ്ണിടിച്ചിലായൊണ്ട് ഒര് ഉഴിഞ്ഞീനെ ബാക്കി ബാക്കി ഇങ്ങനെ അ മലേണ് ഉം ബാക്കി ബാക്കി ഇങ്ങനെ ഇടിം ഇങ്ങനെ ഇവടെ പിന്നേ വെള്ളം കേർണ അർയാ ആ അവ്ടമ്മക്കറീല്ല
അവ്ടറീല അവ്ടെ പെട്ടന്നാവോല്ലോ
ആഹ്
പിന്നെ നിങ്ങളപ്പെവ്ട്ക്കാ മാറി താമസിക്കാ
ഞങ്ങള് ബന്ധു വീട്ട്ക്കോവ് പിന്നെവ്ട് കിങ്കിലൊക്കെ മയ നല്ലോം പെയ്യുമ്പം അങ്ങനെ മാർലാ ഓല് ഞങ്ങളെ വിൾച്ചും ഇങ്ങട് പോരീയർഞ്ഞിട്ട് വിൾച്ചും
പ്പമ്മക്ക് കുട്ട്യാളെസ്ക്കൂള് ഇന്നാലും ഞമ്മക്ക് സ് സമാധാനണ്ടാവ്ല നമ്മളെ വീ തെ നമ്മളെ നമ്മളെ ഒ ഒരു
ആഹ് സമാദാനണ്ടാവൂല ഉം ന്നെ ഞമ്മളെടക്കെടക്കിങ്ങനെ വന്നോക്കണം. ഞങ്ങളങ്ങനെ വന്നോക്കലാണ് ഇടക്കെടക്കിങ്ങനെ
അതേ വെള്ളം വെള്ളമൊക്കെവരുമ്പോ നമ്മളീ ഫ്രിഡ്ജ്, ഒക്കെ നമുക്കുമാറ്റണ്ടേ.
ആഹ് ഇവിടിങ്ങനെ വെള്ളം വക്കുമ്പോ ഫ്രിഡ്ജൊക്കെ മുകളേക്കെടുത്തു വയ്ക്കും. മുകളിലത്തെ നിലയിലേക്ക് എടുത്തു വയ്ക്കും പറയുവ പിന്നെ ചെ.. എടീ അങ്ങതൊക്കെപോം നമ്മക്കയ്നെ ആ രണ്ട് പ്രാവശ്യത്തെ വെള്ളപ്പൊക്ക പ്പൊക്കത്തിലെക്കെ ഫുള്ള് പോയീനി ചെരിങ്ങും യുണ്ടാക്കുന്ന കൃഷികളൊക്കെ പോകും ആ പാടങ്ങള്, ആ തോട്ടങ്ങളൊക്കെ
ഉം... വല്ലാത്തൊരിതാണല്ലേ, മഴയൊക്കെ പെയ്യുമ്പോം സമാധാനത്തിലൊറക്കം വരില്ലല്ലേ മഴ ക്കാലത്ത്
ആ. ആ ഒർക്കു വരുല്ല ക്ഷെ. മഴ പെയ്യാഞ്ഞാലുമതും ആ അധികം വെയിലായാലും ഇതും കേടാണേ, മഴ പെയ്യാഞ്ഞാലും കേടാണേ, അ എങ്ങനെ ന
അതുഞാൻ പറയും, അ. ഇവിടെ നല്ല ചൂടൊക്കെണ്ടാവും.
ഏ
വേനലെന്നാ നല്ല ചൂടുണ്ടാവും വെള്ള ത്തിനത്യാവശ്യം കൊറച്ചൊക്കെ ക്ഷാമണ്ടാവും.
ഏ. ഇവിടെവെള്ളത്തിനു ക്ഷാമല്ല, ഏ ഏ
കിണറ്റിൽ പിന്നെവെള്ളം പറ്റുകയില്ല. ആം.. വെള്ള, വെള്ളത്തിനും കട്ടിയാകുമെന്നാലും, ഞങ്ങൾ രണ്ട് വീട്ടിലാണൊരു കിണറിൽ നിന്നും വെള്ളമെടുക്കുന്നത്. എന്നിട്ട്, ങ്ങളുചായ കുടിച്ചോ
ഉം സർക്കാറിന്റ ആ
അല്ല, ആ.. സർക്കാരിന്റെ വച്ചിങ്ങനെയൊരിതാണ്. ആ.. ഹാ.. ആ നമുക്കീജലനിധീന്റെ വരൂലേ, അങ്ങനെയെടുത്തതാ ചായൊക്കെകുടിച്ചൊ ങ്ങള്
ആ.. ചായകുടിച്ചു
ആ.. ഫോണിൽ കുട്ടികൾ അയാള് ഇപ്പളും കുളിക്കാ നിന്നാലെയ് മണി ആവുമ്പോ കയ്യുള്ളൂ എന്താ ചായക്ക് സ്പെഷ്യൽ എന്തേലും ഉണ്ടായോ എന്തേലും കടിയോ
ആഹ് ഇന്ന് ഇന്നങ്ങള് ചക്ക ചക്ക വർത്തീനി ഒക്കെ പൊരിച്ച്ക്കെനീ ഓ ഈ ചക്ക കിട്ടീന അപ്പൊ ആ അത് ആഹ് കൊർച്ച് അങ്ങനെ കൂട്ടാനൊക്കെട്ട് ഇപ്പഴക്കെട്ട് അങ്ങനെ വെക്കയും ചെയ്ത്. ഇപ്പൊ കുറച്ച് ചക്ക വർത്തും ചെയ്ത്.
ഉം.
തല്ല
പൊരിച്ചാ.
ആ പൊരിച്ച ഏഹ് അവിടെ അവിടെണ്ടാക്കിയണ്ടങ്ങള്
ഞങ്ങള് ഇവിടെ ഇണ്ടാക്കല്ണ്ട്
ഏഹ്
ചക്കയും പൂളിയൊക്കെ ഇങ്ങനെ
എടക്ക് തിവടെ
ആഹ് കുട്ടികൾ കളിക്കാൻ പോയ് ക്കണ
ആഹ്.
രാത്രിക വൈകേരത്ത അല്ല ചായ കടി എന്തേലും ഉണ്ടാക്കല് പഴമ്പൊരി അങ്ങന എന്തങ്കലുമൊക്കെ ഉണ്ടാക്കലുണ്ടോ
എടക്കൊക്കെ ഇടക്ക്ത പീടിയെന്ന് വാങ്ങും. ഇടക്ക്ണ്ടാക്കും. അങ്ങനെ ഇവിടെ
നി കുക്കിങ്ങിനോട് ഇഷ്ടാണോ?
ആഹ് കുക്കിങ്ങില് ഇഷ്ട ഇഷ്ടക്കെന്ന രണ്ടും ഉണ്ടാക്കും വെറകും ഗ്യാസ് വെറക് അതെങ്ങനെയ കൊറവാണ്. വെറുഗൊക്കെ
വാങ്ങലാണോ
ആഹ് വാങ്ങലാണ് പേറും ഗ്യാസ്മന്ന് ആഹ്. ഗ്യാസ് ആ രണ്ട് ഇപ്പ അങ്ങനെ ഗ്യാസ് ആ കിട്ടാനും താമസാണ്
ഉം വടെ രണ്ടും ഒരേ മാരി ഇവിടെങ്ങെ വല്ല്യ ബുദ്ധിമുട്ടായിട്ട് ഒന്നും അനുഭവപ്പെട്ടിട്ടി
ഏയ് അവടെ ഇങ്ങനെ നാപ്പയീസം അങ്ങനെയൊക്കെ ഇണ്ടായി
ആ അങ്ങനെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു രണ്ടു മുട്- ട്ടിയിള്ളോണ്ട് പിന്നെ അങ്ങനെ അമ്മക്ക് ഒന്ന് കഴിയുമ്പോത്തേനും ഒന്ന് എന്ത് ചെയ്യും ബുക്ക് ചെയ്തിടും ദർപ്പണ കിട്ടുച്ചാ എന്ത് ചെയ്യും നമ്മൾ ഭാര്യമാര്
അവിടെ അങ്ങനെ ഫുട്ബോൾ ഒക്കെ ഇണ്ടോ ഫുട്ബോൾ ഒക്കെ കാണേണ്ടോ
കാണണം കാണാനില്ല എനിക്കങ്ങനെ ഇന്നാര കളിച്ചത് ഇന്നാരാ ജയിച്ചത് അങ്ങനെയൊക്കെ അറിയാനുള്ള ആഗ്ര ഗ്രഹാണ് ഞാനഅങ്ങനെയിരുന്ന് കാണാനില്ല കാണും ഫൈനൽ കാണും അല്ലാതെ ഇപ്പൊത്തന്നെ ഇരുന്ന് കണ്ടാൽ പറ്റില്ല വീട്ടില്- നിക്ക് ചെറിയ മക്കളാണ് പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ഇല്ല ഓലിങ്ങനെ ഇണ്ടാവുമ്പോ ഇങ്ങനെ കാണും നമ്മളായിട്ട് അയിന് ഇരി ക്കൂല ഫൈനലിസ്റ്റ് വീട്ടിൽ ടിവി ഉണ്ട് ഫൈനലി രസാണ് കാണാന്
ഫൈനലിൽ രസം ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ എങ്ങനെ കാണുമ്പോ അങ്ങനെ കാണും
ആ ഇടയ്ക്ക് അങ്ങനെ കുക്കിംഗ് ഒക്ക എന്താണ് മറ്റേ കേക്ക് അങ്ങനെ ക്കണ്ടാക്കും
കേക്ക് അങ്ങനെ ഉണ്ടാക്കില്ല ആദ്യമൊക്കെ ഈ കൊറോണ കാലത്ത് ക്കെ ഉണ്ടാക്കീനി ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കാറില്ല ഒഴിവിട്ടേല ഇണ്ടാക്കൂല്ല ഇതൊക്കെ നോക്കൂല
ആ ഇനിക്കും ആഗ്രഹമൊക്കെയുണ്ട് ഇണ്ടാക്കി നോക്കണോന്ന് ഞാൻ ഇണ്ടാക്കി നോക്കിയിട്ട് ഒന്നുമില്ല ട്ടോ
ഏ കേക്ക് ഏ പിന്നെ മറ്റേതൊക്കെ ഉണ്ടാക്കുമോ പുഡിങ് അങ്ങനത്തൊക്കെ ഏ
ഹലോ, എന്നാ ശരി ഓക്കെ ട്ടോ വിളിക്കണണ്ട് മ് എന്താണ്